ഹലോ ആഹ് പിന്നെ അല്ല ആ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്
പഠിക്കണ് രണ്ടാളും ചെറു കുട്ടികളാ ഒരാള് വല്യോൻ യു കെജി ചെറുത് പിന്നെ മൂന്ന് വയസായിട്ടു
അതെ എന്തായ അല്ല അപ്പ എന്റെ വീട്ടില് അച്ഛൻ പ്പൊ ഏട്ടനും ഹസ്ബൻറും ഹസ്ബൻന്റെ വീട്ടിലെ ഹസ്ബൻറും ഹസ്ബന്റ് അനി രണ്ട് അനിയന്മാര് അമ്മ പിന്നെ ഞാൻ എന്റെ രണ്ട് മക്കളും പിന്നെ ഇവിടെന്റെ വീട്ടില് ഒരനിയനും പിന്നെ അമ്മേ അച്ഛനും ഉണ്ട് ഞൻപ്പൊ ന്റെ വീട്ടിക്ക് വന്നതാ ഞാൻ മോള് ൾക്ക് ഏ ന്താ ചുമക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു അപ്പൊ ഇന്ന് ആശു സ്കൂളക്ക് പോയിട്ടില്ല അപ്പൊ നാളെ ലീവ് നാളെ നിക്ക് ഏഹ്
ഏട്ടന്റെ വീട്ടിന്ന് ദൂരം ണ്ടോന്ന്
ഇല്ലില്ല ഒരു പത്ത് മിനിട്ടോണ്ട് ഇങ്ങട് എത്തും വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് ഒരറ്റ ബസ്സ് തന്നെ കയറിയാലും മതി പിന്നെ ഏട്ടൻ ഞങ്ങള് കുറുക്കു വഴി ഇള്ളോണ്ട് അതിലൂടെ പോരും വഴ് വണ്ടിയില് അപ്പൊ പെട്ടെന്ന് എത്തും ഉം ഇവടെ അടുത്തയൊണ്ട് നമ്മള് ദൂരൊക്കെ ഉള്ളവരെ ഭയങ്കര അവസ്ഥ അവരതൊക്കെ കാരണം എന്താ വച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്പ ആ നമ്മടെ വീട്ടിലെന്തെങ്കിലും പറ്റിപ്പോയാൽ പെട്ടെന്ന് ഓടി വര ഇവിടൊക്കെ ഇവിടെയൊക്കെ എങ്ങനാ വെച്ചാല് എന്റെ അമ്മ ദാ വിളക്ക് ഇപ്പോ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞാല് ഞങ്ങള് ഇങ്ങട്ട് വരും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇപ്പോ ഈ നോമ്പ് പെരുന്നാളിന്റെ സമയത്ത് അതേപോലെ ഈ നബി
പെട്ടന്നെത്ത അല്ലേ.
ആഹ് ആ സമയത്തൊക്കെ ഈ ബിരിയാണിയൊക്കെ കിട്ടും ഇവിടെ ഞങ്ങളവിടെ
ആഹ് ഇവടിം കി ട്ടും ഇവിടെയും ചുറ്റോറം ടീംസ് അതന്നെണ് നമ്മളെ ടീംസ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് പെരുന്നാളിനൊക്കെ നറച്ച് ബിരിയാണി ആയിട്ടും
ആ അപ്പോ ആ സമയത്ത് വിളിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിക്ക് കൊടു ന്നരെ അല്ലെങ്കിൽ ഏട്ടനോട് വരാൻ പറയും അപ്പോ ഇത്രയും അടുത്താ ഞങ്ങള് എന്താ വച്ചാല് അങ്ങനെ ആകുമ്പോ സുഖാണ്. പിന്നെ ഏ പിന്നെ കേൾക്കുന്ന ഞാൻ അധികം ഇവിടെത്തന്നെ ആയിരുന്നു കേട്ടോ, എന്താ ച്ചാല് നമ്മള് കുട്ടി ആദ്യം ആ രണ്ടു വയസ്സാവുമ്പോഴാണ് എന്റെ മോള് ഞാന് പ്രഗ്നന്റ് ആയത് മൂന്ന് മാസത്തില് മൂത്ത ആള് രണ്ടു വയസ്സായപ്പോ അപ്പോ പിന്നെ ഉം ഈ മറ്റാളിനെ അല്ല നോക്കുമ്പോ പ്രഗ്നന്റ് ആയ സമയത്ത് നമുക്ക് നമ്മളെ നമ്മളെ വീട്ടില് നിൽക്കുമ്പോഴല്ലേ അതിന്റേതായ ഒരിത്ണ്ടാവുകവാ കാരണം അവരാരു അവിടെ അവിടെ മോശന്നല്ലട്ടാ ഞാൻ പറയണത്. എന്നാലും നമുക്ക് നമ്മളെ വീട്ടിൽ കിട്ടുന്ന ആ ഫ്രീഡം എവിടെയും കിട്ടൂല്ല, അത് ഏത് വീട്ടിലായാലും നമുക്ക് കിട്ടുല. അപ്പോ ഇവിടെ വന്ന് അങ്ങനെ പ്രസ ആഹ പിന്നെ സിസേറിയൻ ആയപ്പോ ആറു മാസം അങ്ങനെ നിന്നു, ഈ രണ്ടാളെയും കൂടി മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കരണം രണ്ടും ചെറിയ മക്കളല്ലേ
രണ്ടും ഒരേ ഏജ വലിയ മാറ്റല്ലാതോണ്ടല്ലേ.
ആഹ് പിന്നെ അതും അല്ല അവിടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോ അവിടുന്ന് അവരെ ഫാമിലിയൊക്കെ ഞ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പ തന്നെ വരണ്ട, ഒന്ന് വന്നിട്ട് രണ്ടു ദിവസം നിന്നിട്ട് ഒരു വിഷുനറ്റെ വന്നിട്ട് ഒന്നു പോയി ഞാന്, എന്നിട്ട് അതേ പോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന്, അപ്പോ ഇന്നോട് പറഞ്ഞു ഇയ്യ് ഇനി ഇങ്ങനെ വരണ്ട. ന്നാറഞ്ഞു, എന്നിട്ടങ്ങനെ അധികം ഇവിടെ തന്നെ ആയിരുന്നു, പിന്നെ ഇവളെ സ്കൂൾ ചേർത്തിയല്ലോ. ആ സമയത്താണ് ഞാൻ പിന്നെ ഇങ്ങോട് വന്നത്. അങ്ങോട്ട് പോയത് ഇപ്പോ സ്കൂള് ജൂണിലാണ് പോയത്. പിന്നെ സ്കൂള് ചേ ഇപ്പോ വെള്ളിയാഴ്ച്ചറ്റ ലീവല്ലേ സ്കൂൾ അവധിയല്ലേ? അപ്പോ നാളെ ഇനിയിപ്പോ മോള് സ്കൂള് പോണില്ല, അപ്പോ പിന്നെ ഞാന് ഇങ്ങോട് പോന്നു. കാരണം കൊറച്ചീസം നമുക്ക് നമ്മളുടെ വീട്ടില് ആ ഒരു റസ്റ്റ് എടുക്കുന്ന പോലെ അവിടെ കിട്ടൊന്നില്ല അവിടെ ആകുമ്പോ എങ്ങന വെച്ചാല് ഇളച്ചന് ഹോ വി ജോലിക്ക് പോകുമ്പോ ഫുഡ്ഡക്കെ കൊണ്ടോണം. ഭക്ഷണം കൊണ്ടാവുമ്പോ നമ്മളന്ന് ഓ നേ ആദ്യ ഇപ്പോ ഇപ്പോ രണ്ടു മൂന്നിസം രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചായിട്ട് ഞാൻ അഞ്ച് മണി എണീക്കല് അതിന്റെ മുന്നക്കെ നാല് മണിക്ക് നീക്കും ഞാന് കാരണം അവര് നീക്ക നിക്കാൻ പറയണതൊന്നല്ലട്ടോ ഒരു ഇന്ന ടൈമില ഇവിടെ നീക്കണം അങ്ങനൊന്നും ഇല്ല. അവിടെ എപ്പോഴും നമുക്ക് നീക്കാം, പക്ഷേ നമ്മ നമ്മക്ക് എന്താ വച്ചാല് ഒരാള് ഭക്ഷണങ്ങളും കൊണ്ടോയില്ലേ നമ്മക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോ ഞാനെന്തയ്യും ഞാൻ നേരെ ത്തെണിക്കും കാരണം ചോറും കറിയൊക്കെ കൊണ്ടാവണ്ട ഉച്ചക്ക് ക്ക്, നമ്മള് ഒരാൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മക്കൊരു വിഷമം തന്നെ അല്ലേ? ഇപ്പോ ഇവന് കോട്ടക്കൽ ആര്യവൈദ്യശാലെലാണ് വർക്ക്. അപ്പ ആഹ് അപ്പോ ഓഹ് അനിയൻ അനിയന് ഹസ്ബ ഭാര്യണ്ട്. പക്ഷേ ഓള് ഇപ്പോ പ്ലസ് ആഹ് ഓളിപ്പോൾ കുറച്ച ദിവസായിട്ട് ഓളെ വീട്ടിൽ പോയതായിരുന്നു പനിയൊക്കെ ആയിട്ട് ഓളുണ്ട ഇന്ക് സുഗായിക്ക് എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല കാരണം കുട്ടീന്റെ കാര്യങ്ങളൊക്കെ ഏഹ് ഏ അധികം ഇന്നെ കൊണ്ട് അങ്ങനെ എടു ആ ആധികം ഇന്നെ കൊണ്ട് അങ്ങനെ അടുപ്പിക്കൂല കാരണം കുട്ടി ചെറുതായത കൊണ്ടേ അപ്പൊ അധിക ഓളെന്നെ എടുക്കല്ആ ഒരു കുട്ടിയുണ്ട് ഒരു കുട്ടിയുണ്ട് ഓന് ന മൂന്ന് വയസ്സ് മൂന്ന് വയസ് നാ വയസ്സ്പ്പോ ഡിസംബർക്ക ആകും
ആഹ ഓ ശരി
ഉം ഇപ്പ പിന്നെ ഒരു കൂട്ടുകടുംബം പോ ഏഹ്
മഴയൊക്കെ ഉണ്ടോന്ന്
ഇപ്പ ഇന്ന് രാവിലൊക്കെ ആയിട്ട് ങ്ങനെ ചെറുതായിട്ട് ചാറിയേരുന്നു. പിന്നെ കൂ കൂട്ടുകുടുംബായി നിക്കല്ലേ. നമ്മക്ക് ഈ കൂട്ടുകുടുബംക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഇഷ്ടല്ലാന്നല്ല നമുക്ക് ന നമ്മൾടേതായിട്ടുള്ള ഒരു ലൈഫ് ലൈഫ് ജീ നമ്മള് ജീവിക്കണ്ടേ? നമ്മള് ജീവിക്കുന്ന സത്യം പറഞ്ഞാല് ഇപ്പോ.
കൂട്ടു കുടുംബാകുമ്പോ കൊറേ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച്
ആഹ് എന്തച്ചാല് നമ്മുക്കൊരു സ്വകാര്യതണ്ട്. അത് അത് വരെ ഇല്ലാത്ത ഒരവസ്ഥ. നമ്മള് സംസ അതായ്ത് സംസാരിക്കണത് ഏ നമ്മള് അതയ്ത് ഞാന് അച്ഛൻ അല്ലെ ശെ ഞാന്, ഏട്ടൻ, കുട്ടികള് നമ്മൾടെ ലോകം തന്നെ ഞങ്ങക്ക് ആകെ ഒരു റൂം മാത്രാ. അത് ആ ഭക്ഷണം കഴിച്ചിട്ട് രാത്രി ഞങ്ങള് കെടക്കണ അപ്പഴേ ഞങ്ങള് ആ ഒരു ലോകത്ത് നിൽക്കുന്നുള്ളൂ. അതും ഞങ്ങളത് കുഞ്ഞിരു വീടാണ്. അപ്പ ചെറിയ ചെറിയ റൂമുകളാണ്. അപ്പ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെണ്ട്. അപ്പൊ എ ഏട്ടനും പറഞ് നമ്മള് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഏതൊരു ആൺുട്ടികളായാലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കില് കുറച്ചോസം നിക്ക. അത് കഴിഞ്ഞിട്ടു സപ്പറേറ്റ് മാറാ. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം അതാവുമ്പോ അവിടെ ഒരു സ്നേഹബന്ധണ്ടാവും. എപ്പഴും ഉണ്ടാവും. ഇതെന്ന്
കാര് മൂത്തത് ഏട്ടന
ആഹ് മൂത്തത് ഞാനാണ്.
വേറെ മാറാൻ പ്ലാനുണ്ടോ?
ആഹ് ഉണ്ട് ഞങ്ങള ഇപ്പോ ജൂലൈ ഒന്നിന് രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ.
ആഹ് അയ്ശരി. അവിടെ അടുത്ത് തന്നെയാണോ?
അ ഈ കൂട്ടു സ്വത്ത്ന്നെ. കൂട്ടുകടുംബത്തിലുള്ള സ്വത്ത് തന്നെയാണ്. അവരെ മു റ്റത്ത് തന്നാ വീട് വെക്കുന്നത്. അപ്പോ എന്താച്ചാ ആദ്യം ഞാൻ എന്താ വിചാരിച്ചത് ജസ്റ്റ് ഒരു ഷെഡ് പോലെ പഞ്ചായത്ത് നിന്ന് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷെഡ് പോലെ കെട്ടാന്ന് വിചാരിക്കന്ന്ണ്ട്. കാരണം ഇപ്പ ഷെഡ്
ചെയ്ത് വെച്ചാ ചെലപ്പോ പെട്ടെന്ന് കിട്ടും നമ്മക്ക്.
ആഹ് ഷെഡ് പോലെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മക്ക് കറണ്ട് ആദ്യം എടുത്ത് കഴിഞ്ഞാല് പിന്നെ റേഷൻ കാർഡിന് അപേക്ഷിച്ച ഞങ്ങള് അപേക്ഷിച്ചതാണ്. ഞാൻ ഇന്റെ കല്യാണം കഴിഞ്ഞ ഒടുവില് എല്ലാവരും പറഞ്ഞു വീടിനും സ്ഥലത്തിനും അപേക്ഷി ക്കാം. കാരണം എന്താ വെച്ചാ പെട്ടെന്ന് മാറാനല്ല പക്ഷെ ഒരു മാറ്റം നല്ലതാണ്. നമുക്ക് എപ്പഴും ഒരു മാറ്റം നല്ലതാണ്. അപ്പൊ അന്ന്
ഇത്തിട്ട് കഴിഞ്ഞാ എപ്പഴാ കിട്ടുവന്ന് നമുക്കറിയില്ലല്ലോ.
ആഹ് കൊടുത്തിട്ടിരുന്നു പക്ഷെ കിട്ടി കിട്ടി. പക്ഷെ അച്ഛന് ആദ്യേ പഞ്ചായത്ത് നിന്ന് പാസ്സായ വീടാണ്. അപ്പൊ ഞങ്ങള് നിക്കുന്ന വീട്. അപ്പൊ ആ വീട് ഓൾറെഡി അങ്ങനെ ഉള്ളതൊണ്ട് പിന്നെ അച്ഛന് സ്ഥലം കുറെള്ളതുകൊണ്ട് ഏ ഞങ്ങക്ക് സ്ഥലത്തിനൊന്നും പാസ്സായി കിട്ടൂല്ലാന്ന് പറഞ്ഞു. പിന്നെ പഞ്ചായത്ത്ന്നന്നെ പറഞ്ഞു. നിങ്ങള് കുടുംബസ്വത്തെടുത്തിട്ട് വീടിന് അപേക്ഷിക്കാൻ പറഞ്ഞു. അല്ലാതെ സ്ഥലത്തിനായിട്ട് നിങ്ങൾക്ക് കിട്ടൂലാന്ന് പറഞ്ഞു.
ആഹ് ആഹ് ഒരുപാട് സ്ഥലം വേറെ ഉള്ളതോണ്ട്ല്ലേ.
അപ്പൊ അന്ന് കൊറേ സങ്കടപ്പെട്ടിരുന്നു. പിന്നെ ഇപ്പനിപ്പ ഇന്നിപ്പ ഞങ്ങള് പോയത് ആധാര ഇല്ല ഓഫീസില് അത് ഒരുപാട് നടക്കണംന്ന് പറഞ്ഞാല് ഈശ്വരാ ഇന്ന് ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരു സർവേ നിങ്ങളവിടൊക്കെ സർവേ കഴിഞ്ഞോ സർവേ കഴിഞ്ഞോ നിങ്ങളവിടെ അയ്യോ മോളെ അത് കഴിഞ്ഞാല് പോയി കഥ ഞാന്
ആണോ ഇവിടതന്നെയാണ് ഇവിടെയും പഞ്ചായത്ത് വീട്ടിലാണ് വീട് പസായത് അമ്മയ്ക്കൊക്കെ പക്ഷെ ഞങ്ങളിവിടെ അളവും കൊറച്ച് കൂട്ടിയെടുത്തിരിക്കുന്ന വീട് അതൊക്കെ പിടിച്ചിക്കിട് പക്ഷെ സർവേ നടത്തിയല് നമ്മള് കറക്റ്റ് ആയിട്ട പറഞ്ഞു കൊടുക്കൂലേ പക്ഷെ അവരേലിത് ഇണ്ടാവും പഞ്ചായത്ത്ന്ന് വരുന്ന പെരക്ക് ഇത്ര പറഞ്ഞിങ്ങാണ്ട് ങ്ങ ക്കയിലും കൂടുതലാ
ആ എട്ട് സെന്റിന്റെ നികുതിയെ ഞങ്ങളടക്കണത് പക്ഷെ ഞങ്ങൾക്ക് ഈ സർവേക്കാര് വന്നപ്പോ അളന്നപ്പോ പന്ത്രണ്ട് സെന്റിണ്ട്
അതന്നെയാണ് നമ്മളാകെ ഇതായി പോവും
ഇത് ശരിയാക്കണെ ഞാനെന്ത് ചെയ്തു ഞാൻ എട്ടനോട് പറഞ്ഞു ഇതുവരെയുള്ളൊക്കെ ഞങ്ങള് ശരി ഞാൻ ശരിയാക്കൽ തന്നെയായിരുന്നു ഫുള്ള് നടത്തം തന്നെയിരുന്നു ഞാന് ഞാൻ ഒറ്റയ്ക്ക് ഞാൻന്റെ രണ്ട് മക്കൾ കുഞ്ഞു കുട്ടികളായിരുന്നു അവരെയും കൊണ്ട് ഞാൻ നടക്കരുന്നു എല്ലോട്ത്ത്ക്കും ഞാൻ നടന്നു അങ്ങനെ അവരെ ഏട്ടന്റെ വീട്ടിലെ ആ ധാരൊക്കെ കാണാല്ല്യേര്ന്നു അതൊക്കെ ഞാനാ ശരിയാക്കിയിട്ടുണ്ടായിരുന്ന് നടന്നിട്ട്. പിന്നെപ്പം നികുതീന്റെ പ്രശ്നം വന്നപ്പഴും അതൊ ക്കെ ശരിയാക്കി പിന്നെ നമ്മൾടെതൊരാവശ്യം ശരി വേ വേ ആവശ്യത്തിന് നമ്മള് നടക്കണ്ടേ. ഓരെ വീടിന്റെ കാര്യത്തിനൊക്കെ ഞാൻ നടന്ന് അങ്ങനെ ഞങ്ങളെ സ്ഥലത്തിന്റെ കാര്യം വന്ന് ഇപ്പം രജിസ്ട്രേഷൻ വരെ എ അപ്പനീ ഏട്ടം പർഞ്ഞു എന്താ ഇനിപ്പീ ഈ വീട് പന്ത്രണ്ട് സെന്റ് ഇണ്ടല്ലോ അതിപ്പം എന്താ ചെയ്യാപ്പൊ ഞാൻ പർഞ്ഞു അത് നമ്മള് ചെയ്യണ്ട ആവശ്യം ഇല്ല. കാരണം അവടെ ഇഞ്ഞ് രണ്ട് അനിയന്മാര്ണ്ട്. അങ്ങൻത്തെ കാര്യങ്ങൾ ഇനി അവര് ചെയ്യട്ടെ, നമ്മള് ചെയ്യണ്ട ആവശ്യല്ലല്ലോ.
അതന്നെ മാറ്ണയ്നനുസരിച്ച് അവ നമ്മള് മാറികഴിഞ്ഞാ പിന്നെ അവർക്കല്ലേ അത് അവര് നോക്കട്ടെ.
നമ്മക്ക് നോക്കാൻ നമ്മളതായിട്ട്ന്നെ കൊറേ ണ്ടാവുല്ലോ ഇനി.
അതന്നെ ഞാൻ പറയണത് എന്നിട്ട് പിന്നെ ഏട്ടൻ പറഞ്ഞു ആയിക്കോട്ടെ ഇന്നാ ഇനിപ്പം അവര് ചെയ്യാണെങ്കി ചെയ്തോട്ടെ ന്നമ്മക്ക്ന്നാ ചെയ്യണ്ട ഉം ന്നർഞ്ഞു. കാരണം എന്താച്ചാല് അവര് പഠിക്കണ്ടേ അവരും ഒന്ന് എറങ്ങി നടക്കണം നമ്മള് മാത്രം എറങ്ങി നടന്നിട്ട് കാര്യല്ലല്ലോ അവർക്കു അറിയ
ചെറിയനിയനോ അവര് മൂന്ന് പേരാ?
ചെറിയ അനിയന് ഒരു ഹോ ഇതില് ഷോപ്പില് മാനേ റൊക്കായിട്ട് വർക്ക്യ്യാണ്, അത് ഇരുപ ആഹ് ഇല്ല ഇല്ല ഇരുപത്താറ് വയസ്സായിട്ടുണ്ട് കല്യാണം നോക്ക്ണ്ട് കാരണം ഓ ഇവന്റെ കല്യാണം കഴിഞ്ഞാ ഞങ്ങക്ക് അവടെ സെപേയ്സ് ഇല്ല അവടന്ന് വേം മാറണം.
ആയ് ശര്യന്നേണ്.
ആഹ് കാരണം എന്താച്ചാല് മൂന്ന് ബെഡ്റൂമൊള്ളൂ ഒന്ന് പൂജാറൂമാണ്. പിന്നെ ഒന്ന് രണ്ടാമത്തെനിയൻ കല്യാണം കഴിച്ച റൂം ഓര്ക്ക് കെടക്ക്ണ റൂം പിന്നെ ഞങ്ങള് കെടക്ക്ണ റൂമ് ഞങ്ങളല്ലേ മൂത്തത് ഞങ്ങള് മാറ്യാലല്ലേ എന്നാ ശെരിയെ ഞാൻ വിളിക്കാട്ടോ.
ആഹ് ഓക്കെ ഓക്കെ